ഹലോ..
ആഹ് കേക്കുന്നുണ്ടോ.?
ആഹ് പറഞ്ഞോ പറഞ്ഞോ ഏ പണി വെല്ലോ ഒണ്ടോടെ?
പണിയുണ്ടൊന്ന് ചോയ്ച്ച് കഴിഞ്ഞാ മറ്റേ അങ്ങേരെ വിളിച്ച് ചോയ്ക്കണം.
മ് മോലാളി വീ അവടെ വീട്ടി വല്ലൊം പോയെന്ന് വല്ലൊം പറഞ്ഞോ.?
മൊതലാളി പോയന്ന് പറഞ്ഞായിര്ന്ന്
ആഹ്
മ് ഹ്..
പിന്നെ വല്ലോം നടക്ക്ന്ന ലകഷ്ണം വല്ലോ ഒണ്ടോ.?
ഓര് രക്ഷയു ഇല്ലെന്നാ തോന്നത്.
ആഹ് മ് ഉം ഉം എന്നോട് പിന്ന പ പറഞ്ഞാര്ന്ന് പുള്ളിക്കാരൻ പോയി അടുക്കളെടെ അവ്ടെ പുട്ടിയൊക്കെ ഇട്ടെന്ന് പറഞ്ഞാര്ന്നു.
ആ അടുകളെ അവ്ടെ പുട്ടിയൊക്കെ ഇട്ട് പിന്നെ ആ തടിടെ ഇതക്കെ ചെയ്യുുവാരുന്നെന്ന് പറഞ്ഞ്.
ഉം ഹ് ഹ് ഹ്.
അതെ ഞാൻ പർഞ്ഞ് എനിക്ക് ഇന്ന പോലെ കൊർചടവും കാര്യങ്ങളൊക്കെ ഒണ്ട്.
മം
വഅതിനു വലിയ ഇതുമുണ്ടോ ചോദിച്ചു.
മ് ഹ് ഹ് മ്
ഇന്നേരം നാളെ പറയാം കാരണം പുള്ളി പുള്ളിയോടെ കണ്ട ചോയ്ചെന്ന് ആളിനെ കൂട്ടട്ടെ ഇങ്ങനെ നിന്നോണ്ടിരു കഴിഞ്ഞ ഒന്നും നടക്കത്തില്ല.
മം മം
മം അപ്പഴത്തേക്ക് പുള്ളി പറഞ്ഞെന്നു ഓ ആളിന ഒന്നും കൂട്ടൊന്നും വേണ്ട. ഇതിന്റെ ഇടയില് ഒരു വെറുതെ ഇത് കൂടത്തല്ലേ ഉള്ളു. അതിന്റെ കുട്ടത്തിൽ ഈ രണ്ട് ദിവസംമഴ ഇല്ലായിരുന്നു. ഇപ്പോഴത്തേക്ക് മഴയായി.
രണ്ടു ദിവസം മഴ ഇല്ലായിരുന്ന അന്നിട്ട് പിന്നെ മഴയായി.
മഴയായി അതുകൊണ്ട് ഇപ്പോ ഒന്നും ഒരു രക്ഷ്യ ഇല്ലെന്നാ മറ്റേ. മറ്റേ അങ്ങേരെ കൊണ്ടു പോകുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരെ ഭാര്യക്ക് എങ്ങാണ്ട്, ഓപ്പറേഷൻ അല്ലെ.
ആഹ ഹാ ഹാ ഹ.
മം ആയിന്റെ ഭാര്യ ആയതുകൊണ്ട്‌ മാത്രമാ അങ്ങരെ കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നെ.
ഉം പ്പൊ നാളെ ഇപ്പൊ അവധിയാ യിരിക്കുല്ലോ പുള്ളിക്കാരൻ.
ഇല്ലില്ല പോയിട്ടൊന്നുമില്ല.
അല്ല. ആശുപത്രി പോണ്ടേ നാളെ?
ഇല്ല അവള് മറ്റേ ഇടത്ത് പോയായിരുന്നന്ന്.
ആഹ് ഹാ.
അതായത് അങ്ങേരെ ഭാര്യ അവിടെ പോയിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക്, ഇന്നങ്ങാണ്ട് ഇന്നോ ഇന്നങ്ങാണ്ട് അവടെ അഡ്മിറ്റ് ആക്കണോന്ന്ങ്ങണ്ടാ പറഞാർന്നു.
ആ.
അപ്പോ ഭാര്യ പറഞ്ഞു എന്നെ ഇപ്പോ കൂടെ നിൽക്കാൻ ആരുമില്ല, അത് കൊണ്ട് ഏ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതിയോ എന്ന കണ്ട് ചോയിച്ചപ്പോ, അന്നാ അങ്ങനെ മതിന്ന് പറഞ്ഞ് അങ്ങനെ ഒരുങ്ങി വന്നന്ന്.
ചോ ഇവരെന്ത് കളിക്കുവെന്ന ആ ഈ ഹോസ് ലേസൊക്കെ ഇന്ന് വെച്ചോണ്ടിരിക്കുവാന്നോ.
ആർക്കറിയാം. ഞാന് ചോദിച്ചിട്ട് അവരിങ്ങ് വന്നന്ന്.
ആഹ ഹ ഹാ.
പിന്നെ ഞാ പറയാ ഒരു ഇല്ലാതില്ലാതിരിക്കുവാ. അവൻ പറഞ്ഞ് പുള്ളി പറഞ്ഞ് ഞാനെന്തു ചെയ്യാനാ. ഞാനൊരു ആഴ്ച മെനക്കെട്ടോ. നിങ്ങളെല്ലാം നിക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ ഏ
ഉം ഉം. അല്ല പുള്ളിയും പുള്ളിയുടെ വൈഫും ആയിട്ടു ചേർച്ചയാണല്ല്യോ?
അത എന്തുവാണെന്ന് എനിക്കും വ്യക്തമൊന്നല്ല. വ്യക്തമല്ല എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ, അത് ഫോൺ എടുത്ത് സംസാരിക്കുമ്പോം തന്നെ, പുള്ളി വിളിക്കുമ്പോം തന്നെ ഏഹ് എന്തൊ രു ദേഷ്യപ്പെട്ട ള്ള രീതിയില സംസാരിക്കു. നമ്മളെല്ലാം ഒരാൾ വിളിക്കു ന്ന സമയത്ത് നമ്മള് നോർമൽ ആയിട്ടല്ലേ സംസാരിക്കു. പുള്ളി അങ്ങ് ദേഷ്യപ്പെടും.
പിന്നെ.
ഉം എക അയിനു ശേഷം, എന്തുവാ കാര്യമന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു എങ്ങും ഒരു ഇതില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അച്ചായനോട് ചോദിച്ചെന്ന്.
ആഹ
അ പ ആളാം കൂട്ടട്ടെ. മറ്റവന്മാര് ഇതുവരെ വന്ന് തുടങ്ങിയിട്ടില്ലന്ന്.
ആഹ ഹ എന്നോട് പറഞ്ഞു ഇലക്ട്രീഷ്യന്മാര് ഒരു ദിവസവും കൂടെ വേണ്ടിവരും പണിക്ക്.
എലക്ട്രീഷ്യന്മാര് വന്നാലും നമുക്ക് വല്യ കുഴപ്പ ഇല്ലല്ലോ. നമുക്ക് അകത്ത് കേറി ചെയ്യാമല്ലോ.
ആഹ
പക്ഷെ ഈ സീലിംഗ ന്നെങ്ങാണ്ട് ഇവർക്ക് അഴിച്ചു മാറ്റുകയും, അങ്ങോട്ടെ ങ്ങാണ്ടൊക്കെ ഇത് മാറ്റി സെറ്റ് റ്റെയും
ഉ ഉം ഉം.
ഉം
ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ വിളിച്ച് പണി ചോദിക്കുന്നതും, വളരെ നമുക്ക് ഒരു നാണക്കേട് തന്നാ. കാരണം
ഒന്ന് രണ്ടു പേര് എന്നെ നിങ്ങ നമ്മുടെ ഇവിടെ പണിക്ക് നിന്നപ്പോ തന്നെ വിളിച്ചായിരുന്നു പണിക്ക് വരുന്നോ പണിക്ക് വരുന്നോ പ്പോ നമ്മള് മഴയത്തും പണിയുണ്ടാവല്ലോ എന്നുള്ള പ്രതീക്ഷയില് അവരോട് പറഞ്ഞു വേണ്ട ഇല്ല ഞാനിപ്പം പണില്ല എന്ന് പറഞ്ഞാറ് അത് കാരണം നമുക്ക് ഇ ഇ ഇ ഇപ്രശ്നം വന്നേക്കുന്നത്
ആഹ് ഇപ്പൊ അങ്ങനത്തെ ആഹ് അങ്ങനത്തെരു പ്രശ്നം വരുന്നുണ്ട് പ്പൊ വേറെ ആരോടും ചെന്ന് പെട്ട ഒന്ന് ചോയിക്കാനും പറ്റത്തില്ല
ആഹ് ച പറ്റാത്തൊരവസ്ഥ
ഇല്ലപ്പ നോക്കാ പി ചിലപ്പോ ഇത് ചെയ മാറുമ്പോഴത്തേക്ക് വിളി ക്കുവായിരിക്കും
ഉം ഉം ഉം ഉം അ നമ്മള്
കേക്കുന്നുണ്ടോ
മഴ ഇങ്ങനെ നിക്കണോണ്ട് അവർക്ക് ആഹ് കേക്കുന്നുണ്ട് മഴ ഇങ്ങനെ നി ക്കിന്നത് കൊണ്ട് പോയി അവർക്ക അത്യാവശ്യല്ല ഡേറ്റുകൾ ഇങ്ങനെ അടുത്തൊണ്ടിരിക്കുവല്ലേ
അതാ നമുക്ക് വേറെ ഒരു രക്ഷ ഇല്ലാത്ത അവസ്ഥയിനിക്കുവാ
അവര് ഡേയ്
ഞാ പിന്നെ ഇന്നലെ അപ്പുറത്തില്ല അവര് ഈ ഗേറ്റ് പണിയാൻ വന്നപ്പോഴത്തേക്ക് അവരുടെ കൂടെ ചെന്ന് നിന്നു
ആഹ് ഹഹ
അപ്പൊ അവിടെക്കെ എപ്പോക്സി അടിച്ചു കൊടു ഞാൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവര് എനിക്ക് അയിന് പൈസ തന്നായിരുന്നു
ആഹ് ഹ ഹ ആഹ്
ഉം പിന്നെ ആര നമ്മള ഇവനില്ലയോ മൊട്ടച്ചി
അ ആഹ് മൊട്ടച്ചി ആരുന്നോ
അവന്റെ കൂടെ ആരുന്നു
അ ഹാ ഹാ മൊട്ടച്ചി ഉണ്ടായിരുന്നില്ലേ
അങ്ങന അത് പിടിച്ച് അങ്ങന നിക്കുവാരുന്നു
ആഹ് പിന്നെ ഇങ്ങനെ പോയ ശരിയാവത്തില്ല ഞാനിന്ന് ഇന്നൊരുത്തനോട് ഞാൻ ചോദിച്ചു ആഹ് ല്ലെ നമ്മള് പണിഞ്ഞൊണ്ടിരിക്കുന്നെന്റെ അപ്പറത്ത് വീട്ടിൽ പണിയുന്ന അവനുണ്ടല്ലോ
ആരെ
നമ്മള് പണിഞ്ഞൊണ്ടിരിക്കണ വീടിന്റെ അപ്പറത്തെ വീട്ടിലൊരു പണി ചെയ്യുന്നവനുണ്ടല്ലോ
ആഹ് നീ വെള്ളെ നീലെ
അ ആഹ് ആഹ് അ
ആഹ് അവന്റെ ഇനുണ്ടു അവന്റെ ചേട്ടനെ ഞാൻ കണ്ടായിര്ന്ന്
അ ആഹ്
അവന്റെ ചേട്ടന് ഇവിടെ അടുത്തൊരു പണി ചെയ്യുന്നുണ്ട്. നാലു പേരുണ്ട്. അപ്പം നമ്മുക്കറിയാവുന്നവരാ രണ്ടു പേര്
അ ആഹ് ആഹ്
ഞാന് അവനോട് ചോയിച്ച്. അപ്പ അവൻ പറയാൻ പണിയുണ്ട്. ഞാൻ പറഞ്ഞ് ചാൻസ് വല്ലോം ഉണ്ടോ ചാൻസ് ഉണ്ടോന്ന്. ചോദിച്ചാ ഞങ്ങൾക്കുള്ളത് ഉണ്ട്. ആഹ് ഞാൻ ചോദിച്ച് തിങ്കളാഴ്ച മുതല് വല്ലോ തിങ്കളാഴ്ച ഞങ്ങൾക്കുള്ള പണിയുണ്ട്. ആന് ഞങ്ങളിപ്പോ ഓൾറെഡി നാല് പേരുണ്ട്. ആഹ് ഞാൻ ചോദിച്ച അന്നേരം അന്ന പണി ഇല്ലയോ? ഇത് ഞങ്ങക്കുണ്ട്. ഒരു എത്തും പിടിയും തരാത്ത രീതിയിൽ സംസാരിക്ക് ന്ന് അപ്പോ ഞാനൊ ഞാൻ പറഞ്ഞാ ശരിയന്നാ പറഞ്ഞിട്ട് ഞാനിങ്ങ് പോന്ന്.
അഹ്
താ താ ഓ നമ്മള് മഴ ആയതുകൊണ്ട് ഓരോരുത്തരോടെ വിളിക്കുംമ്പഴേ. അവർക്കെല്ലാം അതിന്റേതായ ഒരു ബുദ്ധിമുട്ടാ.
അത് മഴയത്ത് ആരും ത്ത് ഈ പെട്ടു പോകാൻ കര്യ ഇല്ലെങ്കി ഈ ആംകോസ് അവിടുത്തെ പണി ഇല്ലായിരുന്നല്ലോ.
ആഹ് ആഹ് ആങ്കോസുകാര് വന്ന പണിയാ അല്ലെയോ.
അതാണ് ഏറ്റവും വല്യ പണികിട്ടി പോയത് ആംങ്കോസ് വിളിച്ചിരുന്നെങ്കി. പ്പെങ്ങനെ പോയാലും തള്ളിത്തിതിരിമ്മി എല്ലാവർക്കും കേറി അവിടെ നിക്ക്യാര്ന്നു. ഒരു മൂന്ന് പേര്ക്ക്. ഒരു ഒരു മാസം മുടങ്ങാതെ നിക്ക്യായിരുന്നു. ഒന്നല്ല അതിൽ കൂടുതല് നിക്കാ
ആഹ് ആഹ് ഹാ ആം കോസുകാര് മിക്ക്യവാറും ആംകോസുകാരെ മിക്ക്യവാറും ഓണത്തോടനുബന്ധിച്ച് കൊണ്ടിരിക്കും.
അതിനുള്ള സാധ്യത കാരണം അവര് മറ്റവര് വരുമ്പോ രണ്ട് ദിവസത്തിനേകും വിളിക്കും മൂന്ന് ദിവസത്തിനകം വിളിക്ക ന്ന കാര്ണം ഓണത്തോടെ അടുപ്പിച്ച് കാര്ണം ഇങ്ങേര അവിടെ എടുക്കത്തില്ല ഒന്നേ അത് ഒഴിയത്തേ ഒള്ളൂ.
ആഹ് ഹ ആഹ് ആഹ്
എന്നാ ഓണത്തോട് അടുപ്പിച്ച് രണ്ട മൂന്ന് പണിയാ വന്ന് കെടക്കുന്ന
ആഹ് ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് അത് എടുക്കാൻ സാധ്യതയില്ല. ഒന്നെ അത് വിടും. ഇല്ലെ ചെയ്യുന്നെങ്കി ഇപ്പ ചെയ്യണം.
ആഹ് അല്ല മിക്ക്യവാറും അത് ഓണത്തോടു കൂടി ഓണത്തിനൊക്കെ എല്ലാം നല്ല ഇതാവാൻ വേണ്ടിയേ. ഓണത്തിന്ന് ചെയ്യും ഉം.
അത് അറിഞ്ഞില്ലെ. ഇഞ്ഞ് അത് കണ്ടറിയണം അത് എന്തെന്തോ അവസ്ഥയാന്നു. എഹ് നമ്മുക്ക് ആർക്കും തില്ലായിരുന്നു അവിടെ ചെന്ന എന്താ മതി
ആഹ് ഹാ ആഹ് ഹാ ആഹ് പണി കിട്ടുകവാന്നെങ്കി നല്ലതാ എന്ത് ചെയ്യാനാ.
അങ്ങ ഇത് ഇപ്പോ എന്തുവാന്നുള്ള ഒരു തിട്ടൊ ഇല്ല
ആഹ് അഹ്
ഉം കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മിക്ക്യവറും വിളിക്കാൻ സാധ്യത അച് ആളെ ഇങ്ങനെ ല്ലെങ്കിൽ ഈ അടുത്ത മാസം പതിനഞ്ചിനകത്ത് ചെയ്യുകയും വേണം.
ഉം ഉം ഉം ഉം
എന്നാലൊട്ട് ആളെ കൂട്ടാര് ഇപ്പോ സമ്മയ്ക്കാത്ത അവസ്ഥയാ.
അടുത്ത മാസം പതിനഞ്ച് നിനക്ക് തോന്നുന്നുണ്ടോ തീരോവെന്ന്.
അടുത്ത മാസംന്ന് പറഞ്ഞാ ഈ മാസം പയ്നഞ്ച്. ഇപ്പൊ ഈ മാസം എത്രായി മൂന്ന് നാലാം കണ്ട ആയി.
ഇന്ന് മൂന്ന്.
തീരതൊന്നുല്ല തീരത്ത് ത്തില്ലെന്നല്ല നമ്മളെ പണിയൊന്നല്ല ഒരു പണിയും തീരത്തി ഉം
റ്റുമായിരിക്കും കല്യാണത്തിന്റെ.
കല്യാണ ഡേറ്റ് എന്നാന്ന് കല്യാണ ഡേറ്റ് അവര് പറഞ്ഞില്ലല്ലോ
ഏതാ
കല്ല്യാണ ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അ അവിടുന്ന് ആള് വരുമെന്നാ പറഞ്ഞ്നോ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ
ഉം
അല്ല അവര് അല്ലാതെ പിന്നെ എ ങ്ങനാ പണി ഇങ്ങനെ കെടക്കുമ്പം അവര് കല്യാണം നടത്തും
വിരമിക്കാന്ള്ള റൊട്ടേഷൻ ചേയ്തതേ ഒള്ളൂ മിക്ക്യവാറും സതീഷ്ന്റെ.
ആഹ്
ഇയേറും നാളെ വിഷും മറിച്ചും നിർത്താൻ പറ്റുന്ന ആഹ് അങ്ങനെ ആളെ ആയിരിക്കും
ആഹ് അഹ്
അത് എന്തുവാ എന്നുള്ളത് അറിയാം ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അത്യാവശ്യവാ ജോലി ഉണ്ടായേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു
ഉം ഉം ഉംഉം
ഓ വിളിക്കാവട നളെ വിളിക്കാം ചോയി ക്കട്ടെ, ചോദിച്ചിട്ട് അങ്ങേര് പറഞ്ഞ് ആളിനെ ഒന്നും ഇപ്പയൊന്നും കൂട്ട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവര് രണ്ടും നി ക്കായിരുന്നു എന്നാ പറഞ്ഞു അയിന്റെ ഇടയില് മറ്റേ അങ്ങേരും വരുന്നെന്ന് പറഞഞ്ഞെന്ന് പോളിഷ് ചെയ്യാൻ ഞാനൂടെ വരാമെന്ന് പറഞ്ഞു
ആഹ് ആഹ് മറ്റേ സതീ സതീഷൻ അയാള്ടെ പേര് സതീഷ് ത്തും മല്ലിയാ
അത് അതന്നെ
തതി സതീവല്ലിയൊ
ആ എന്നൊരു കാര്യം ചെയ്യ് മറ്റേനകത്ത് വിളിക്ക്‌
ആ പത്ത് മിനിറ്റ് ആയി
ഉം